ആഹ് കേൾക്കാം മഴയൊക്കെണ്ടോ
മഴ താ ഇപ്പം പെയ്യുന്നു. തുണിയെല്ലാം കൊണ്ട് പുറത്ത് വിരിച്ച പ്പോഴത്തേക്കതാ വിരി വിരിച്ചകത്ത് കയറിയതേ ഉള്ളൂ. മഴ, പിന്നെ അതെല്ലാം പോയി. ആഹ്, ഇന്ന് ക്ലാസ് നിക്കാ പഠിച്ചു കഴിഞ്ഞു ഞാൻ.
കഴിഞ്ഞോ, ഏതായിരുന്നു എടുത്തെ.
ഞാൻ ഇത്, എ ഞാൻ ബികോം ആണ് എടുത്തത്. ഡിഗ്രിയിയില് ബി കോം ആണ് എടുത്തത്. അത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഡേറ്റ എൻട്രി. ആഹ്, കോഴ്സ് പഠിച്ചായിരുന്നു. അതും കഴിഞ്ഞു. ഇനി സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടണം
ദയജയ അന്ദ്രെ എത്ര മാസത്തെ കോയ് സായിരുന്നു.
മൂന്ന് മാസത്തെ കോഴ്സ് ആയിരുന്നു.
ആഹ്, ആഹ്, ആഹ് കംപ്ലീറ്റ് ആയല്ലേ? എക്സാം ഒക്കെ ഉണ്ടോ? അതിന്.
ആഹ്, നമുക്ക് ഓരോ, ഇത് ഓരോ ഇപ്പം. മ, എം എസ് വേഡ്, എക്സൽ പേജ് മേക്കർ, ഇപ്പൊ ഓരോന്ന് തീരുമ്പോഴത്തേക്കും ആഹ്. ഇത് മ പ്രോജക്ടും, അസൈമെന്റ ഒക്കെ തരും. പിന്നെ ലാസ്റ്റ്. പ്രാക്ടിക്കൽ എക്സാം, ആഹ് മെയിൻ എക്സാം ഒക്കെ ഉണ്ട്. ആഹ്.
ആഹ്, ഫീ ഒക്കെ എങ്ങനെ വരുന്ന.
ഫീ എന്റെന്ന് ആദ്യം വാങ്ങിയത് അഞ്ച്, ആഹ്, ഇരുന്നൂറാണ് വാങ്ങിയത്. പിന്നെ ഈ റെ കൂടിനൊക്കെ നമ്മള് ഹ്, ഉം പൈസ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഈ പ്രിന്റ് എടുക്കണെന് കൊടുക്കണം. അങ്ങനെ പ്രോജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോ, നമ്മള കയ്യീന്ന് എക്സ്ട്രാ പൈസ യാകും.
ഇതിലെങ്ങനെ ടൈപ്പിങ് ടൈപ്പിംഗ് സ്പീഡ്ക്കെ ഇതില് ണ്ടാവും അല്ലേ.
ആഹ്, ടൈപ്പിങ് സ്പീഡ് ഒക്കെ ഇമ്പ്രൂവ്മെന്റാവും.
ആഹ്, ആഹ്
ടൈപ്പിങ്ങല്ലാതെ പഠിച്ചിട്ടുണ്ടോ?
ഇല്ല, ഇല്ല ഞാൻ ഇതില് ഞാൻ പത്തില് വെച്ചാണ് ഈ ഈ കമ്പ്യൂട്ടറൊക്കെ നമക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നല്ലോ? പത്തില് അതിന് ശേഷം. ഇപ്പ, പ്ലസ് ടുലായിരുന്നാലും, ഡിഗ്രി യിലായിരുന്നാലും, നമുക്ക് കമ്പ്യൂട്ട റിലായിരുന്നല്ലോ? പിന്നെ ഈ കോഴ്സ് പോയേനേഷം തന്നെ ഞാൻ, ഏഹ്. ച്ചിരിയൊന്ന്, ഏ ടൈപ്പിങ്ങ്സ്പീഡൊക്കെ വന്നത്.
ബീ കോ മല്ലെ, എടുത്തേ?
ആഹ്, ബീ കോ മാട്ത്തെ.
ബീ കോ മെടുത്തിട്ടെന്തു പറ്റി, പിന്നെ, ഈ ഡേറ്റയൻട്രി എന്ന് പറയുന്ന തിലോട്ട് മാറി.
ടൈപ്പിങ്ങൊക്കെ ഇഷ്ടവാ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആഹ്, ഡേറ്റ എൻട്രി കൂടെ എട്ത്തു.
അങ്ങന എന്തേലും നോക്കു ന്നതല്ലേ? കൊറച് കൂടെ ബെറ്ററായിരുന്ന്.
ആഹ്, എനിക്കിതാണിഷ്ടം. അതൊണ്ട് ഞാൻ ഇതെടുത്തു.
ആഹ്, ആഹ്, ആഹ് ജോബ്, നോക്കുന്നുണ്ട്. ആഹ്, ആഹ് അവിടെ യോ? ഏത ഇട്ത്തെ ഇ ഇതെടുത്തിട്ടുണ്ടോ? ഈ കോഴ്സ്.
ഇല്ല, ഞാൻ ഡേറ്റ എൻട്രിയാര്ന്ന് ചെയ്തിട്ടുള്ളത്, ഞാൻ ഒരു ഡി സി അതും പി എ സ് സി ടെ ഒരാ വശ്യത്തിന് വേണ്ടിയിട്ടാണ് ഡി സി എ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തത്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ, ആറു മാസ കോഴ്സ് തന്നെ ആയിരുന്നു. ആഹ്. ആഹ്, അത് ചെയ്താര്ന്ന്, ഗവൺമെന്റ് അപ്രൂവ്ഡ ആയിരുന്നു സാ ഇത് ഗവൺമെന്റഅപ്രൂവഡാണോ എംബ്ലോയ്മെൻ്റിലക്കെ രജിസ്റ്ററെയാല്ലേ
ആഹ് രജിസ്റ്റർയ്യാ ആഹ് ആഹ്
ചെയ്യാ
ഉം ഉം പിന്നെ ഏഹ് മോനെന്തയ്യുന്നു
കേട്ടില്ലായിരുന്നു എന്താ
മോ എന്ത്ചെയ്യുന്നു
മോ ഇവിടെണ്ട് മഴയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്ക
ആഹ് ആഹ് മഴേ മഴേത്തറങ്ങോ
ആഹ് മഴയത്ത് നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കി മഴയത്തിയറങ്ങിയന്ന് കളിക്കും
ആഹ് ആഹ്
സ്കൂള് വിട്ടില്ല ഇന്ന് ഇച്ചിരി എഹ് ഒരു വയ്യായിക പോലെ തോന്നി അതോണ്ട് സ്കൂളിലു വിട്ടില്ല
അതെല്ലേ ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് മോന് പൊർത്ത് കറങ്ങനൊക്കെ പോന്നത് ഇഷ്ടാണോ
മോന് കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടവാണ് പിന്നെ മാക്സിമം ഞങ്ങള് കൊണ്ടുപോവുംഏ ഈ കുഞ്ഞുപ്രായത്തില് ഒരു വയസ്സൊക്കെയായ സമയത്ത് ഒരുപാട് മൊബൈലൊക്കെ കാണിക്കുവാര്ന്ന് ഈ കാർട്ടൂണൊക്കെ ഈ കാർട്ടൂണൊക്കെ കണ്ടയിന് ശേഷം അവനിച്ചിരി സംസാരിക്കാനൊക്കെ ഇത്തിരി ഡിലേയായിരുന്നു. ഇപ്പഴും അങ്ങനെ പൂർണ്ണായിട്ടും ക്ലിയറായിട്ടില്ല അപ്പൊ മാക്സിമം ഞങ്ങള് പാർക്കിലൊ ക്കെ ഇങ്ങനെ പിള്ളോരോടെയക്കെ എത്തി കൂടട്ടെ അപ്പം കൊർച്ചുകൂടെ എൻജോയ്മെന്റ് ആവ ട്ടെന്നരീതില് പാർക്കിലായാലും ആളുകൾ കൂടുന്നോട്തൊക്കെ ഒരുപാടിങ്ങനെ കൊണ്ടുപോവാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇപ്പൊ ഇച്ചിരി ബെറ്ററായി വരുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഒരുതല്ല സംസാരത്തിലൊക്കെ ഇച്ചിരി ഒറ്റ് ഒറ്റവാക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നേണ് ഇപ്പഴും പറയുന്നത് പിന്നെ ഇംമ്പ്രൂവമെന്റ് ആവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പയില്ലാന്ന് ചേഞ്ച് ആവുന്നുള്ളരു പ്രതീക്ഷയിലിരി ക്കുന്നു പിന്നെ സ്കൂളിരിക്കുന്നു സ്കൂളിരുത്തുന്നുണ്ട് സ്കൂളിരിക്കുന്നുണ്ട് മുമ്പൊക്കെയണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനും ഒത്തിരി ഹാ ഇത്തിരി പാടായിരുന്നു ഇരുത്ത ഇരിത്തിയാലും ആഹ് ഒരു കളിപോലെയാണിത്തിരിയാള് ഏഹ് പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റല്ലായിരുന്നു പക്ഷെ ഇ ഇപ്പ ഇത്തിരി പഠിക്കാനും ഉം ലെറ്റേഴ്സ് ഒക്കെ എഴുതി തൊടങ്ങി ഏഹ് ഇച്ചിരി ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങള് പിന്നെ ഇച്ചിരി തെറാപ്പി പോലെയൊക്കെ ഏ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇ ഇപ്പോഴും സ്പീച്ച് തെറാപ്പി മുടക്കിട്ടില്ല സ്പീച്ച് തെറാപ്പി ഇങ്ങനെ കണ്ടിന്യൂസ് കൊടു ത്തോണ്ട്രിക്കാണ് ഉം ബെറ്ററുണ്ട് ഇപ്പം സ്പീച്ചിനായാലും അവിടുത്തെ മാേഡം പറയുന്നത് ബെറ്ററായി വരുന്നുണ്ട് ഓ ക്കെ ആവും എന്നുള്ളര്‌ത് തന്നെയാണ് പറയുന്നെ പിന്നെ എങ്ങനെ ഇരി ക്കുന്നത് പക്ഷേ ഈ കൊറോണ ടൈമില് ഏഹ് ഏഹ് അറിയാല്ലോ കൊറോണ ടൈമില് സ്കൂൾ പിള്ളേർ ക്കായാലും ഈ കുഞ്ഞു മക്കക്കായാലും ഇക്ക ഈ പിള്ളേരെ വീട്ടിനകത്ത് നമ്മൾ അടച്ചിടാൻ ഇത് പൊറ ത്തെറങ്ങാതിരിക്കാൻ വേണ്ടീട്ട് എന്ത് ചെയ്യും നമ്മുടെ ജോലിയൊക്കെ നടക്കാൻ വേണ്ടീട്ട് കുഞ്ഞു മക് ക്കങ്ങ് ഫോണ് കൊടുക്കും അപ്പൊ അറിയത്തില്ല പിന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കുംന്ന് അറിയത്തില്ല അപ്പൊ ഫോണിന് ആദ്യക്കെ കൊടു ക്കുവായിരുന്നു കൊറച്ചൊക്കെ കൊടുക്കുവായിരുന്നു പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഇരിക്കല്ലേ ആ മോയിരിക്കുന്നില്ലേ അപ്പൊ വിചാരിക്ക ആ ഇത് ഇത് വെച്ച് ഇത് വെ കൊടുക്കുമ്പ കറക്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു ശല്യവും ഇല്ല ഒ ചോതിങ്ങി അങ്ങ് ഇരിക്കുകല്ലേ അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ കൊടുത്ത് പിന്നീട് പിന്നീട് ഈ ഫോൺ ഇല്ലാതിരിക്കൻ സമയത്ത് ആളിച്ചിരി ഇത്തിരി ഒന്ന് ഏഹ ഹൈപ്പർ പോലെ ഭയങ്കരട്ട ദേഷ്യം കുംവാശി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും സംസരിച്ചുകൊണ്ടിരുന്ന കാര്യ തന്നെ പറയാന ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയി അപ്പൊ ഈ ഫോണ് നമ്മള് പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചത് കൊണ്ട് പിന്നെ ഒരു പീടി ആട്രിസ്റ്റ് നെ കാണിച്ചു അപ്പം പീടി ആട്രിസ്റ്റ് നെകാണിച്ചപ്പോഴത്തേ അയാള് ഫീജ് തെറാപ്പിയിലോട്ട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഇനി ദേഷ്യം വാശിയ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബിഹേവിയർ തെറാപ്പി പോലെയൊക്കെ അത് കൊറച്ച് നാളൊന്നും കൊടുത്തായിരുന്നു അതില് തന്നെ അവന്റെ ചേഞ്ച് വന്നു ഫോണിന്റെ ഉപയോഗം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഇപ് ഈ എന്തായി ഇത് ഈ ദേഷ്യംക്കെ ഒന്ന് കുറഞ്ഞു വന്നു പതുക്കെ പതിയെ പഴയ സ്റ്റേജിലൊട്ടി തന്നെ വന്നിട്ടുണ്ട് മറ്റേതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വാശിയ്ത് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യമാണ് കരച്ചിലും അത് കിട്ടാൻ കിട്ടണതു വരെ വാശി പിടിച്ച് കരയുവായിരുന്നു
ആഹ് ആഹ്
എങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷെ അതൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഉം അങ്ങനെയൊക്കെ ഇരിക്കാം അപ്പൊ പിന്നെ
ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും ഇതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ ആയിട്ട് പിള്ളേർ ഇങ്ങനെ
അല്ല കുഞ് കുഞ്ഞു മക്കൾക്ക് മാത്രല്ല വലിയവർക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം സ്കൂള പഠിക്കുന്ന പിള്ളേർക്കായാലും ഫോൺ അവർക്ക് ഇത് കയ്യിൽ നമ്മളിങ്ങനെ കൊടുത്ത് അവർക്കിപ്പോ ഫോൺ ഇല്ലാതിരിക്കുന്ന സമയം ഇല്ല അവർക്ക് എപ്പോ ഒരു ഫോൺ വേണം ഇത് ഇത് തന്നെയാണ് വലിയ ആൾ ആക്കാരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഈ സ്കൂള പഠിക്കുന്ന കോളേജ് പിള്ളേർക്ക ആയിക്കോട്ടെ പത്താം ക്ലാസൊക്കെ ആയ പിള്ളേർക്ക് പണ്ടത്തെ പിള്ളേർക്ക്ന്നൊന്നും ഫോണൊന്നും ഇല്ല കൊടുക്ക ത്തില്ല അവർക്ക് എന്തെങ്കിലും അല്ലാത്ത സാധാ ലാൻഡ് ഫോൺൊക്കെ തന്നെയാണ് പണ്ടുള്ള കാലത്ത് ഇപ്പോഴന്ന് പറഞ്ഞാ ഈ കുഞ്ഞു മക്കക്ക് ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഇല്ലാത്ത പിള്ളാരില്ല എല്ലാരരുടെ കയ്യിയില് കുഞ്ഞു പിള്ളേർക്ക് വരെ ഫോണുണ്ട് അങ്ങനത്തെ ഒരു കാല വായിപ്പം
ഇല്ല ഇപ്പം മോന് ഇത് കാര്യങ്ങളൊക്കെ അറിയാവോ
ആഹ് കാര്യങ്ങളൊക്കെ അറിയാം വേറെ അങ്ങനെ അറിവൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിയം പറഞ്ഞില്ല ഈ ദേഷ്യം വാശി ഇങ്ങനെ ക്കുള്ള കുറ കാര്യങ്ങളൾങ്ങ് കൂടി പെട്ടെന്ന് ഈ ഫോൺ അഡിക്ഷൻ ആയപ്പോ ഫോണില്ലാതിരിക്കാൻ പറ്റണില്ല. എപ്പഴും കാർട്ടൂണ് കാണണം കാർട്ടൂണിലെ പാട്ടുകള് പാടക്കം കാ ത് കാണിക്കുന്ന അതേയിലുള്ള ആക്ഷസ്‌ ഡാൻ ഇങ്ങനെയൊക്കെള്ള കാര്യങ്ങളിലോട്ട് ആയി കാണുന്നയെക്കെ കാ ആ കാണുന്നത് ഒക്കെ തന്നെ സംശ ഈ പറയ്ന്നത് അതിൽ കാണുന്ന പാട്ട്കളൊക്കെ അതുപോലെ പാടാശ്രമിക്കും ഇങ്ങനെയൊക്കെ ആരുന്നു മുന്നേ പക്ഷെ ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ചേയ്ഞ്ചായി വര്ന്നൊണ്ട് അങ്ങനെ ചേയ്ഞ്ചായി വന്നപ്പോ പിന്നെ സംസാരം ഇല്ല അല്ലെങ്കി സംസാരിക്കണ്ത് ഇങ്ങനെയെങ്കിലും അവർ സംസാരിക്കും പിന്നെ ഇതിനെ നമ്മള് സ്റ്റോപ്പ് ചെയ്യാ നോക്കിയപ്പോഴത്തേക്ക്‌ ഈ പാ ഈ ആക്ഷൻസ് ഒക്കെ മാ മാറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് സംസാരവും അങ്ങ് കൊറഞ്ഞു. പിന്നെ ഇപ്പഴാണ് പിന്നെ വീണ്ടും സംസാരത്തിലോട്ട് ഇങ്ങനെ വന്നോണ്ടിരി ത്ത്യേം ആഹ്. ഇച്ചിരിയൊന്ന് ബെറ്ററായെന്നേ ഒള്ളൂ. അങ്ങ് പൂർണ്ണമായിട്ടൊന്നും ശെരിയായിട്ടൊന്നുംല്ല.
ആഹ് ആഹ് ആഹ്. അപ്പ ഇപ്പഴും കണ്ടിന്യൂസായിട്ട് ചെയ്യാണോ തെറാപ്പിയൊക്കെ ചെയ്യ്വാണോ?
ആഹ് തെറാപ്പിയൊക്കെ കൊട്ത്തോണ്ടിരിക്കുവാണ് സ്പീച്ച് തെറാപ്പിയെന്നെയാണ് ഇപ്പം കൊട്ത്തോണ്ടിരിക്ക്‌യുന്നത്. പിന്നെ സ്കൂളിങ്ങിലായാലും കൊറച്ചുംകൂടെ ആക് റ്റിയൊക്കെ കൂടുതലും ചെയ്യ്ന്ന സ്കൂളിലോട്ടാ മോണ്ടിസോറി സ്കൂളിലോട്ടാ. അപ്പ അവ്ടെ പഠനത്തിൻ്റോടൊപ്പം കളിയും കൂടെയുണ്ട് അപ്പൊ അത് കൊറച്ചും കൂടെ ബെറ്ററാണ് ഇവന്. അപ്പം ആ അതിൽ ആ അങ്ങനെ ആ സ് മറ്റേതാണെന്നുണ്ടെങ്കി ഫുൾ ടൈം ഇരുത്തി പഠിപ്പിക്കൂലേയ്. ഇതാണെന്നുണ്ടെങ്കി ഏഹ് പ ആഹ് ക കളിയിലൂടെ പഠിപ്പിക്കും. അപ്പൊ ആ ഒരു ദ് ലെവലായി വന്നപ്പഴ്ത്തെക്ക്‌ അവൻ ഇരിക്കാൻ കൊറച്ചും കൂടെ ഏഹ് ഇരിക്കാനും ഒക്കെ ഉള്ള ഒരിത് വന്ന് ക്ഷമ വന്നിട്ടൊണ്ട് അപ്പം ഈ ഒര് വർഷം കൂടെ ഇര്ത്തീട്ട്, ഏഹ് അല്ലാതെ കൊണ്ടാക്കാം എന്നുള്ള ഒരിതി തന്നെ ഇരിക്കുന്നു. ഇനിപ്പം ഏഹ് ആഹ്.
മുമ്പ് ഏതെങ്കിലും സ്കൂളിലാക്കിയിട്ടുണ്ടായ്ര്ന്നോ?
ആഹ് സ്കൂളിൽ പോകുന്നുണ്ടായ്ര്ന്നു സ്കൂളിൽ പോയാലും പഠിക്കാൻ താൽപര്യ ഇല്ല അവന് കളിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒര് മൈൻഡായിരുന്നു.
ആഹ്.
ഉം ഉം.
അതേലേ.
പിന്നെ.
പിന്നെ ഫുഡ്
പിന്നെ വേറെ ആഹ് ഫുഡ് കഴിച്ചു. ഇഞ്ഞ് ഉച്ചത്തേക്ക്യുള്ളത് നോ നോക്കികൊണ്ടിരിക്ക്യുവാ. ഉം മഴയൊക്കെ അല്ലേ? ഓഹ് മോനും കൊടുത്തു.
ആഹ് ആഹ് ഇന്നലെ ഒട്ടും മഴയില്ലേര്ന്ന് ഞാൻ വിചാരി ച്ച് ഇന്നും മഴ പെയ്യൂലാന്ന് ദാ ഇന്ന് ഇപ്പ ഏട്ട് നന്നായിട്ട് മഴ പെയ്യുന്നു.
ആഹ് ഇന്നും നമക്ക്‌ രാവിലെ പക്ഷെ കൊഴപ്പയില്ലാരുന്നു.
മോന് നല്ല ചുമയുണ്ടെന്ന് തോന്ന്ന്നു.
ആഹ് ചൊമയൊണ്ട് മഴയത്ത് കളിച്ചൊക്കെ ചെയ്
ആഹ് ആഹ് ആഹ് മരുന്നൊന്നും കൊടുത്തില്ലേ?
ആഹ് ചൊമക്ക്‌ മരുന്നൊന്നും കൊട്ത്തില്ല ഇപ്പഴാണ് ചൊമ ഏഹ് ചൊമച്ച് കാണിക്ക്ണേ.
ആഹ് ആഹ്. ആഹ് പിന്നെ
പിന്നെ
ഏഹ് ഫുഡൊക് ഫുഡുണ്ടാക്കി കഴിഞ്ഞില്ലല്ലോ. ഇന്ന് എന്തെങ്കി സ്പെഷ് ല് വല്ലോണ്ടോ?
ഇന്ന് സ്പെഷ്യൽ ഒന്നുല്ലാ അല്ലെങ്കി എടക്കെക്കെ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും. അവിടെയോ?
ഇവിടെയും സ്പെഷ്യല് ഏഹ് ഞാൻ ഉണ്ടാക്കും എനിക്ക് ഈ ഈ മറ്റ നമ്മൾ ഈ ഉരുള് ള കിഴങ്ങ് വെച്ചിട്ടേ എഹ് ഈ വിഴുക്ക് വരട്ടി അതെനിക്ക് ഭയങ്കര ഇഷ് ട്ടാ. അപ്പഴ്ത്തേക്ക് ഞാൻ അത് ഉണ്ടാക്കി കഴിക്കും.
ആഹ്... മ്ഷ് വേറെന്താ?